ഹലോ.
ആഹ് എന്തൊക്കെവിശേഷം. സുഖല്ലെ?
ആഹ്. സുഖായിട്ടിരിക്കുന്നു. നല്ല മഴ പെയ്യുന്നു.
ഏഹ്. നല്ല മഴണ്ടൊ ഔടെക്കെ. ഞങ്ങക്ക് മഴ കൊറവാണ് ഇവടെ.
പൊതുവേ കൊറവാണോ മഴ.
ആഹ്. വെല്ലാ പെയ്ത്ട്ടില്ല. ഇപ്പൊ മൂന്നാലീസായി. ഇന്ന് നല്ല മയക്കാറ് വര്ന്ണ്ട്. മഴ പെയ്യ്ണില്ല.
അഹ്. അഹ്. അഹ്. നമുക്ക് പകല് നല്ല ചൂടായിരുന്നു. ഇപ്പഴും ചൂടിന് കൊറവൊന്നുല്ല. ഇപ്പം പിന്നെ മഴ തുടങ്ങി.
ആഹ്.
പിന്നെ പെരുന്നാളായിട്ട് എന്താണ്? ആ ആഹ് പെരുന്നാളൊക്കെ ആയി.
ഏഹ്. എന്താ ഡ്രസ്സ് ഒക്കെ ഇടുത്തോ?
നമ്മക്ക് പെരുന്നാള് നമ്മളങ്ങനെ പെരുന്നാള് കൂടത്തില്ല. നമുക്ക് ഓണാണ് ഓണോം വിഷുവൊക്കെ. ക്കേണ് നമ്മുടെ, ആ അ ആഹ് പിന്നെ തയ്ക്കൊക്കെ ചെയ്യോ? തയ്യലൊക്കെ ഉണ്ടോ?
ആ. തയ്ക്കും.
ആ എല്ല എല്ലാ.. എല്ലാ ഡ്രസ്സു ഒക്കെ തയ്ക്കോ?
ആ, എല്ലാ ഡ്രസ്സേളും
ആ പുറത്തൊക്കെ തയ്ച്ച് കൊടുക്കോ?
ആ പുറത്തൊക്കെ ആഹ് യൂനിഫോമ് ഇബെടധികം. പൊറ്ത്ത്ന്ന് തയ്ക്കാൻ കിട്ടാ യൂണിഫോമാ അതേമാതിരി മാക്സി മേലി ടൂലേ. ആ ആ അങ്ങത്തെ അത് കഴിഞ്ഞിപ്പോ റസ്റ്റ് ഇട്ക്കാണ്.
ആഓ ആണോ തയ്ച്ചിട്ട് ആഹ്. ആ യീ സീസൺ സമയം ആവുമ്പോ നല്ല തെരക്കല്ലേ?
ഈ കസാലി ണ്ട് വെള്ള അ ഇട്ത്തോളു
ഉം സീസൺ സമയത്തെ ഭയങ്കര തെരക്കല്ലെ?.
അ ആഹ് അത് രണ്ടീസം കൊട്ന്നരുള്ളു ആൾക്കാര്. അന്നേരം കൊട്ന്നരൂല്ലേ. ഉം പിന്നെ മട്ടിച്ചിട്ട് ഹ് ആഹ്
നമ്മളൊക്കെ ഇപ്പ റെഡിമെയ്ഡ് വേടിക്കത്തേ ഉള്ളു. ടോ ചുരിദാറ്
ആ ആ എ ഇപ്പൊ ചുരിദാറന്നെ എല്ലാരും വാങ്ങ. റെഡിമെയ്ഡ് ഇട്ക്കന്നേണ് ആ
ഉം പിന്നെ നിങ്ങക്ക് തൻ ആ മാക്സിന്ന് പറഞ്ഞ. വീട്ടിലിടുന്നനെ അതോ, പർദയോ?
നൈറ്റി
നൈറ്റി നൈറ്റി, ആ അതിന്റെ തുണി കൊണ്ട് വരുവോ? തയ്ക്കാനായിട്ട്.
തുണിയല്ല. നമ്മക്ക് എടുത്തത് നമ്മ ഷേയ്പ്പ് ആക്കൂലേ?.
ഓ അ ത് കൊണ്ടുവരും. ആ കറക്റ്റ് നമ്മുക്ക് എനിക്ക് മെഷീനുണ്ട്. എന്റെതൊക്കെ തയ്ക്കു നമ്മൾ നൈറ്റിയൊക്കെ, തയ്ക്കത്തിന്റെ വേടിച്ച് ട്ട്, എന്റെ ഷേയ്പ്പ് അടിക്കും. ആ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്റെ ചുരിദാറും, നൈറ്റി ഏ ബ്ലൗസും, ഒക്കെ തയ്ക്കുവാരുന്നു. ഇപ്പം പിന്നെ ടച്ച്, ഇപ്പ തയ്ക്കുന്നില്ലല്ലേ. ഇപ്പൊ അങ്ങ് റെഡിമെയ്ഡ് മേടിക്കുന്നോണ്ട് ആ ടച്ചേ അങ്ങ് പോയി. തയ്യലിന്റെ
ഏ, അന്ന് തട്ട്, പൊടി തട്ടിയെടുക്കണോ?
എങ്ങനെ?
അതൊക്കെന്ന് പൊടി തട്ടിയെടുക്കണോ ചോദിക്കാ.? ഇപ്പൊ എന്താണ് ഓൺലൈൻ ആയിട്ട് പഠിക്കാലോ. നമുക്ക് വേണ്ടതും ഏതാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചോ ശേ ബേസിക് ക്ലാസ് ആണ് അത്ണ്ട്
അല്ലെങ്കി യൂട്യൂബിൽ ആയാലും നോക്കി തയ്ക്കാം.
ആഹ് നമുക്ക് അഞ്ഞ് നമ്മൾ ആഹ് ട്യൂബ്യൂ നോക്കിയാഅയിൽ മുക്കു അയില് നിച്ചളോൽക്ക് യൂട്യൂബിലോക്കിയാ വേം മനസ്സിലാവും
അഹാ ഹാ ഐഡിയോ
അയില് നിച്ചല്ലാത്തോൽക്ക് പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്ണ്ട് അല്ലെങ്കിൽ പിന്നെ വീട്ടിലൂടെ പോയി ത്ത് പോയി പഠിക്കണം
ആഹാ
വിവാ കല്യാണത്തിന് മുന്നേ പഠിപ്പിച്ചിരുന്നു കുട്ട്യാളെ വർക്കെയ്തിരുന്നു ഉം ഇപ്പം ഇപ്പ പിന്നെ ഓൺലൈൻനായിറ്റ് അപേക്ഷിച്ചിട്ട്ണ്ട് ടീച്ചറായി കിട്ടോ ഇല്ലയോന്നാ അഞ്ച് അഡ്മിഷന് പത്ത് അഡ്മിഷൻ കൊടുന്ന് കൊടുക്കണം. ഇന്ന് ഞമ്മക്കട് വേക്കൻസി ഒഴിവ് ഇണ്ടാവും അപ്പൊ അയില് നമ്മള് വർക്കെയ്യാ പിന്നെ ഓര് നമ്മള് ചെയ്യുന്ന കാര്യങ്ങള് പഠിപ്പിച്ചാ ഞാന് എന്താണ് ഷർട്ട് കോട്ടൊക്കെ ഒന്ന് എങ്ങനെ ഇണ്ട്ന്ന് അറിയൻ വേണ്ടീട്ട് ക്ലാസ് എങ്ങനെ അറിയാൻ വേണ്ടി ഇതിന്റെ ഇട്ത്ത് അയിനൊക്കെ ചെയ്ത് കൊഴപ്പൊന്നുല്ലാ സർട്ടിഫിക്കറ്റ് വെയിറ്റെയ്ത്ക്കാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയേന്റെഷം വേണം പിന്നെ ബാക്കിയും നോക്കാന്
ഓഹ് ചെയ്യാ എന്റെ അച്ഛൻ ടെയിലറായിരുന്നു ഷോപ്പൊക്കെ ഒണ്ടായിരുന്നു
ആഹ് അപ്പം മോക്ക് പിന്നെ പാരമ്പര്യം കൊണ്ടടക്കായിരുന്നല്ലോ
ഹ ഹ ഹ് ആഹ് അങ്ങനെ പിന്നെ അച്ഛ ഇപ്പം വയസായപ്പ അച്ഛൻ തയ്ക്കത്തൊന്നും ഇല്ലാ അങ്ങനെ ആ മിഷ്യനാ ഞാൻ ഇങ്ങെടു ണ്ട് പോരുന്നത്
ഏഹ് തൈര് എത്ര ഇല്ലാർഞ്ഞാലുവെ ഒരു വരുമാന മാർഗാണ് തെയ്യല് പഠിച്ച് കഴിഞ്ഞാലേ വരുമാനാ നമ്മക്ക് നമ്മളെ വീട്ട്ക്ക്ള്ള സാധനെങ്കില് അട് ച്ചിട്ട് ആ പൈസ ലാഭ ലാഭിക്കാം വരുമാനാണ് പിന്നെ അടുത്ത്ള്ളോലിക്ക് അടിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മള് റെഡിമെയ്ഡ് സീലെട്ത്തിട്ട് ചെ ചെറിയെ ഉടുപ്പേള് ഇതെക്കെ അടിച്ചിട്ട് സ്റ്റാറ്റസ് വെക്കാണെങ്ങെ അയിന്റെ ഇഷ്ട്ടക്കാര് ചോദിച്ചാ പിന്നെ നമ്മക്ക് ഓഡറ് കിട്ടലൊടങ്ങും മെച്ചപ്പെടും
ഓഹ് നിങ്ങള് അങ്ങനെ ചെയ്യാറുണ്ടോ?
അങ്ങനെ ഇവിടെ എല്ലത്തിനും സൗകര്യം കൊറവുള്ള ഏരിയാണ് നമ്മളെ
അത് നിങ്ങക്ക്
വീട്ട്ന് ന ആഹ് ആഹ് മാക്സി അടിക്കാനൊക്കെ കിട്ടും അതല്ല നമ്മള് ഡ്രസ്സ് സീലെട് ത്തിട്ട് കൊണ്ടരാൻ നമുക്കൊക്കെ ലോങ്ങാണ് ഓഫീസൊക്കെ ദു ദൂരാണ് അവിടുന്നാമ്പം വണ്ടിക്ക് കൊണ്ട് നമ്മക്കൊക്കെ നഷ്ട്ടാണ് ട്ടടുത്ത് നമ്മളൊരു ഞങ്ങളൊരു ഉള്ളേരിക്കാ വെര്ന്നെ
കടക്കാരിഞ്ഞ് കൊണ്ട് തരത്തില്ലേ അങ്ങനെ
കടക്കാര് കൊറിയറ് വയ്യേ ആയക്കോള്ളു പോസ്റ്റ് വയ്യയക്കുമ്പോ പൈസ കൂടും ഉം അപ്പൊ കൊറിയർ ഓഫീസില് വന്നിട്ട് നമ്മള് അവിടെ പോയി വാങ്ങിക്കൊണ്ടരണെങ്കില് നമ്മക്ക് ഒന്നെങ്കിലും
ആഹ്
ഇരുപത്തഞ്ച്റുപ്യാ വണ്ടി ബസ്സിന് കൊടുക്കണം ഇല്ലെങ്ക് നൂറ് രൂപക്ക് പോണം ഉം സ്വന്തായിറ്റ് വണ്ടിയൊക്കെ നിച്ചം മാണം ഇന്നാ പിന്നെ അങ്ങത്തോരൊക്കെ പറ്റും ഉം ഞാനിപ്പ എടുത്ത റെഡിമെയ്ഡ് സീലെടുക്കണച്ചിട്ട് അപ്പാ അയിലും വെല കൊറവില് ഞമ്മളെവിടെ കടോളില് കിട്ട്ണ്ട് പിന്നെ നമ്മള് അത് സീലാക്കി അടിച്ച് കൊടുത്ത്മ്മെ നമ്മക്ക് ലാഭല്ലെയ്മല് ഞാൻ മേക്സി എറക്കി വിറ്റ് അത് ചെലോല് പറിം ഓല് പലേതും പ്രശ്നങ്ങൾ ഓരോരുത്തർക്ക് കൈയ്യ് തീരെല്ലാ ചെലോൽക്ക് ശീല പോക്കാണ്
ആഹ് സീല് സീലടിക്കാന്ന് പറഞ്ഞാല് മൊത് മൊത്തത്തില് കവർ ചെയ്യുന്നേനല്ലേ പറയുന്നേ
ആഹ് അത് തന്നെ ശീലാ ഞമ്മള് മാക്സി നെറ്റി നന്നായിറ്റെറ ർക്ക അയ്യായിരം റുപ്യക്കും പതിനയ്യായിരം ഉർപ്യക്കൊക്കെ അങ്ങനെ അയ്യായിരം ഉർപ്യക്കെറക്കിയിട്ട ചെയ്തെ എല്ല ശൈലായൊക്കെ ചെയ്തു പിന്നെ മുന്നോട്ട് പോവാൻ നമുക്ക് ആ പൈസ പിരിഞ്ഞ് കിട്ടാൻ വൈകുമ്പോ പിന്നെ നമുക്ക് അടുത്ത മാസം അടുത്തായ്ച്ച എർക്കാള്ളെ ഇതില്യ നമുക്ക് ഓ ഓൾറെഡി പൈസ ഒപ്പം നമ്മക്ക് എറക്കാം മാണം
ആഹ് കയ്യില് ആ എമൗണ്ട് വേണം ആഹ് ഉം നമുക്കും അറിയാം നമ്മുടെ ആഹ് പറയെടാ
ആഹ് നമ്മളെ കയ്യിലേ ആ പത്തായിരം പതിനയ്യായിരം ഉറുപ്പിയ എക്സ്ട്രാ വേണം ഇന്നാ അത് കയ്യുമ്പോത്ത് അടു ത്തത് നമ്മക്ക് എറക്കാള്ള പൈസ നമ്മളേക്കെ വാണം പിന്നെ നമ്മക്ക് ലാഭം കിട്ടൊള്ളൂ ആദ്യം നമ്മള് എറ ബിസിനസ്സാവുമ്പേ
ആഹ് ബിസിനസ്സാകുമ്പോ ആദ്യം നമ്മുടെ കയ്യിന്ന് കൊറച്ച് പൈസ എറക്കണം അല്ലേ?
ഉം എറക്കിയിട്ട് പിന്നെ തീ തിരിഞ്ഞ് കിട്ടാൻ കൊറച്ച് ബുദ്ധിമുട്ടാവും അഹ് ചെല കറക്റ്റില് കിട്ടാണെങ്കില് കൊഴപ്പല്ല്യ ഉം അയൽവാസികളും കുടുംബക്കാരും ആകുമ്പം പെട്ടെന്ന് നാളെ
ആഹ് ആ ശരിയാ ആ അതന്നെ പിന്നെ ഉം നമ്മളത് ഒരുപാട് പ്രാവിശ്യം ചോദിച്ചാ അത് അവർക്കൊരു വെഷമാവും
വെഷമാവും അതെ തന്നെ അങ്ങനൊക്കെ തന്നെ ഇന്നോട് ഒരാള് വിളിച്ച് ചോയിച്ചിട്ട് കേട്ടോ അങ്ങനെ മാക്സി എറക്കി തരാം എന്നക്കെ പിന്നെ അയാള് എറക്കി തന്നില എന്തേന്ന് അറീല്ല ഒരു റിസ്ക്കും വി വിറ്റു കൊടുത്താ മതീന്നു പറഞ്ഞു
അല്ല നമുക്ക് എറക്കി തന്നാല് നമ്മുടെ വീട്ടില് ബിസിനസ്സ് ചെയ്തൂടെ?
അപ്പൊ ഒരു മാക്സിമം നമുക്ക് ഇരു നീറ് രൂപ കൂട്ട്ണൊള്ളൂ സെയിലാക്കിയാലെ ഉം നമ്മളെത്രാ മുന്നില് കൊണ്ടോണം പിന്നെ നമ്മക്ക് ഞങ്ങള് ഏരിയേല് ഒക്കെ ഒരേ പോലത്തെ ആൾക്കാരാണ് സെയിലിങ്ങ് കൊറവ്ള്ള ഒരു എരിയാണ് പിന്നെ ഇവടെ അടുത്ത് ഷോപ്പി തന്നെ നല്ല നല്ല വെല കൊറവ് സാധനങ്ങള് കിട്ടും
ഓഹോ ആഹ് അന്നേരം പിന്നെ ആൾക്കാര് ഇന്ന്പ്പോ ഓൺലൈനും വെല കൊറച്ചൊക്കെ കിട്ടുവല്ലേ?
ആഹ് കിട്ടൊല്ല അപ്പ പിന്നെ നമ്മൾതേല് ഇതിന് പോവാണ് ഓൽക്ക് വണ്ടി പൈസ കൂടി കൊടുക്കണ്ട ഫ്രീ ഷിപ്പിങ്ങല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാര് നോക്കുമ്പോ ഞമ്മള് ഇത് വൽതാവാൻ പണിയാണ്
ആഹ് സത്യവാ അവർക്ക് ഈ ചെറുകിട തൊഴിലാളികൾക്കാണ് ഈ ഓൺലൈൻ ഇത് വന്നേന് ശേഷം ഏറ്റവും കൂടുതല് ബുദ്ധിമുട്ട് വരുന്നത് പണ്ട് നമ്മുടെയൊക്കെ വീട്ടിലും നൈറ്റ് നൈറ്റിയും, ചുരിദാറൊക്കെ കൊണ്ടുവരുവായിരുന്നു
ആഹ്
ആഹ് ഇപ്പയില്ലല്ലേ ഇപ്പൊ ഓൺലൈൻ എല്ലാരും ഇപ്പങ്ങ് ഓൺലൈൻ മേടിക്കുവല്ലേ
എല്ലും ഓൺലൈനിലായി
നമ്മളും ഓൺലൈൻ പർച്ചേയ്സ് ചെയ്യാറുണ്ട്.
ആഹ് ആ ഞാന് ഒരു സെയ്ലിംങ്ങ് ഗ്രൂപ്പില്ണ്ട് കഴിഞ്ഞ, ഈ പെരുന്നാക്ക് സെയിലായില്ല, കഴിഞ്ഞ പെരുന്നാൾക്ക് മൂന്നാല് ഡ്രസ്സ് സെയിലായി ഒരു പർദിം, രണ്ട് ടോപ്പക്കെ അപ്പൊ നമ്മക്ക് അൻപത് രൂപ കമ്മീഷന്ണ്ട് ഞാൻ ഗ്രൂപ്പൊക്കെ തൊടങ്ങി വേ റെ ഗ്രൂപ്പൊക്കെ ഇണ്ടായി ആ ഗ്രൂപ്പില് ആഡാക്കി ആ ഗ്രൂപ്പ് ഇൾ ഇള്ള ഇള്ളവരെടുക്കാണെങ്ങേ അവര്ക്ക് അൻപത് രൂപ അത് പിന്നമ്മള് ഫസ്റ്റ്ത്തെ ഗ്രൂപ്പ് കിട്ടണം നമ്മള് കൈമാറി വരുംതോറും രൂപ കൂട്ടി നമ്മള് ഒരു ഗ്രൂപ്പ തൊടങ്ങുമ്പ അയിമ്പത്തെ ഒരു വേറെ സെയില് ചെയ്യണ ഒരു അമ്പത് രൂപ കൂട്ടി പറയാം അപ്പൊ ഈ സാധനത്തിന് എമൗണ്ട് കൂടി കൂടി വെര്യാണ് എളു ക്വാളിറ്റി കൊറയാണ് സാധനത്തിന് അമ്മള് നേരിട്ട് ഷോപ് പ്പ്ന്ന് രണ്ടാമത്തെ മൂന്നാമത്തൊക്കെ കക്ഷിയാവാണെങ്കി ഞമ്മക്ക് ലാഭം കിട്ടും
ആഹ് കറക്റ്റ്
അയ്ലേറെ വെല പറയാൻ ബുദ്ധിമുട്ടാണ് ഞമക്ക്പ്പോ കൊറെയൊക്കെ സാൻ അയ്ന്റെത് കണ്ടാലറിയിലെ
ആഹ് ആഹ് ആഹ് ന്നമ്മ തയ്യക്കാർക്ക് അറിയാലെ ആഹ് ആഹ് ഫീൽഡിലുള്ളോർക്ക് അത് കറക്റ്റായിട്ടറിയാം എന്റെ അച്ഛനൊക്കെ പറയുവാരുന്നു കറക്റ്റ് അമ്മള് എവ്ട്ന്നേലോര് വേറെ ഡ്രസ് വേടിച്ചോണ്ട് വന്നാല് കറക്റ്റ് അയ്ന്റെ ക്വാളിറ്റിയും വെലയൊക്കെ പറയും ഇറേഞ്ചായിരിക്കുംന്ന് പറയുവര് അച്ഛന് ചെറിയോര് തോതിൽ ഷോപ്പൊക്കെ ഒണ്ടാരുന്നു ഈ പർഞ്ഞത്പോലെ നഷ് അയൽക്കാരും ബന്ധുക്കാരും അടുത്തുള്ളതല്ല ന്നമ്മുടെ ഒരു ഗ്രാമപ്രദേശവാ
ആഹ്
ആഹ് അന്നേരം പിന്നെ ഇത്പോല ചോദിക്കത്തൊന്നുല്ല ഇ ഈ വർഷം മേടിക്കുന്നെ അടുത്ത വർഷവാരിക്കും കൊടുക്കുന്നത്
ആഹ് അതന്നെ
അങ്ങനെ പിന്നെ ഷോ എഹ് ഷോപ്പങ്ങ് വിട്ട് പിന്നെ ടേലർ മാത്രെ ഒള്ളാരുന്നു ഉം ഉം അങ്ങനെയാണ് തയ്യക്കാരുടെ അവസ്ഥ
തയ്യക്കാരഅവസ്ഥ
പണ്ടത്തെക്കണക്കോന്നല്ല എഹ് സിറ്റി ഏരിയേലൊക്കെ നല്ല അവര് ചോദിക്കുന്ന എമൗണ്ടാണ്
ആഹ് ആണ് ആഹ് ഒര് ഷർട്ട് അടിച്ചാല് അഞ്ഞൂറ് മു ഒര് യൂണിഫോം അട്ച്ചാഅഞ്ഞൂറുപ്യട്ടും ഞമക്ക് ഇബടെ ഇര്ന്നൂറ് ഇര്ന്നു ന്നുറ്റ്യഅയ്മ്പത്അതന്നെ ഓല്ക്ക് ധാരാളാണ് ഉള്ളേരിലായതോണ്ട്
ആഹ് ന്നമുക്കൊക്കോര് ചുരിദാറ് ആഹ് അതോര് സാരി ബ്ലൗസൊക്കെ അടിക്കുന്നെ ആയിരം രൂപയാണ് സിറ്റി ഏരിയെലെ
ആഹ് അയ്നാൾക്കാരേ കിട്ടാണ്ട് അയ്നോ അടി ക്കും ചെയ്യും ചെലോര്ക്ക് അട്ച്ച ഡ്രസ്സും നല്ല മാച്ചായിക്ക് ഇപ്പ എല്ലാം കൊണ്ടും ലെവലാവ ചെലോർക്ക് റെഡിമെയ്ഡ് എട്ത്ത്ട്ട് ഷേപ്പാക്കുമ്പളാവും ചെലോർക്ക് ഷ്
ആഹ് ആന്നാന്നാന്ന്
ഇങ്ങക്ക് കമ്പനി ഇല്ലേപ്പൊന്നാരോടും പറയിലല്ലോ
ആഹ് സത്യാണ് ആഹ് അതിന്റെ കംപ്ലൈന്റ് അവരങ്ങ് സഹിക്കും ഉം നമ്മള് ഒരെണ്ണം തയ്ച്ച് അത് കറക്റ്റ് ആയില്ലെങ്കി അവര് വന്ന് കംപ്ലൈന്റ് പറയും
ആഹ് അങ്ങനെണ് ഇങ്ങനെണ് ന്നർഞ്ട്ട് അമ്മക്ക്ള്ള മനസ്സമാധാനം കളയും അയ് ഞമ്മള് എപ്പോളും ന്നല്ല ഷോപ്പ് പോയി അടി ക്കാ നല്ലത് എന്നാ പിന്നെ ഞമ്മള് ഒരു റിസ്കും അറിയണ്ട ഞമ്മള് അട്ച്ചിന്നുള്ള കംപ്ലയിന്റും എന്നായിക്കോട്ടെ ന്നാ ശെരി ആഹ് ന്നായ്ക്കോട്ടെ ഓക്കെ